ഹലോ
ആ കേക്ക്ല്ലേ?
ഹലോ ആ കേൾക്ക്ണ് ണ്ട്
ആ എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം എന്തൊക്കെണ്ട് വർത്താനോക്കെ
എന്താ സുഖം
ആ പിന്നെ ന്നാണ് കല്ല്യാണം
കല്ല്യാണം അട്ത്തമാസം
ആഹ പിന്നെ ഒര്ക്കങ്ങളൊക്കെ ആയോ
ആഹ ആയി
ഉം അതെ ഹ പിന്നെ ഡ്രസ്സൊക്കെഇട്ത്ത് ഒക്കെ റെഡിആയോ
ആഹ് ആ് ഇട്ത്ത്
ആ
ഉം..
പിന്നെന്താ
പിന്നെന്താ അങ്ങനെന പോണൂ
ആ
ഉം കുട്ട്യാളൊക്കെ വന്ന്ണ്ട് ഒരാള് സ്കൂൾക്കോയിന് മറ്റോര്ണ്ട് അവടെ
ആ ഞങ്ങക്ക്ക്കോ ഇന്ന് ഇവ്ടെ സ്കൂളൊന്നുംല്ല ഇപ്പൊ രണ്ടാളും ഇവടെ ണ്ട് ഉം
ഇബടണ്ടേ സ്കൂള് വൽതിന് വല്ല്യേ ആൾക്ക്ണ്ട് മറ്റോർക്കൊന്നുല്ല
ആ ഇവടെ ആ അവ്ട് ത്തെ ആള് ഒരാള് എന്താണ് മൂന്നില് ഒരാള് എൽ കെ ജി ആണേ പർക്കൊന്നുംഇല്ല
ഉം രണ്ടാമത്തേന് ഇല്ല അഞ്ച്
ഹ...
ഉം
പിന്നെ എന്തൊക്കെണ്ട്
പിന്നെ എന്താ അങ്ങനെപോണ്
ആ
ഉം.
എന്താണോ പിന്നെ ഇഞ്പ്പോ എപ്പാളാ സ്കൂളൊക്കെട്ട് വെരാ
വൈകുന്നേരം ഉം നാലര നാലേമുക്കാലോക്കെ ആവും
നാ നാലര ഒക്കേ ആവൂലേ
ഉം
ഉം ഞങ്ങക്ക് ഒരു നാലരക്കേ വീടോള്ളൂ സ്കൂള്
ആ ത് നാലര ഒക്കെ ആവുമ്പോത്തി പേരേക്ക് എത്തു
ആ ഞങ്ങക്ക് നാലേ ഇര് വേയ്നേ സ്കൂള് വിടോള്ളൂ നാലേര് സ്കൂള് ഇട്ട് അയ്ഞ്ഞാ പിന്നെ ഇവിടെ എത്തണം നടന്നെത്ത്മ്പഴ്തേന് ഇവിടെ അഞ്ച്മണിയാവും മുറ്റത്തുമ്പഴ്ത്തെന്.
ഉം, ഉം
വണ്ടിക്കൊന്നുള്ള ദൂരോല്ല.
ആഹ്, ആഹ്
അങ്ങനെ.
ആ.
അപ്പൊ നടന്ന് പോണ, പോണ ഏതാ അവിടെണ്ട്. ഒക്കെ സ്കൂളില്ലെങ്കിലും ഹോം വർക്കുകളൊക്കെണ്ടേ.
ആഹ്, ആഹ്.
ഉം അപ്പൊ അതൊക്കെ ചെയ്യണം.
ഉം, ഉം.
കുട്ട്യോളൊക്കെ എവിടെണ്ട് കളിക്കണോ?
ആ.
ഉം.
ഉം ആഹ്, ആഹ്. മറ്റോര.
പണികളൊക്കെ കഴിഞ്ഞാ ചോദിക്കാം.
ആഹ്, ആഹ് കഴിഞ്ഞ്.
ഉം.
ഉം.
പിന്നെ.
ഏ.
പിന്നെന്താ.
പിന്നെ ന്താങ്ങനെ പോണ്ട് ഇവിടെ പണിക്കാരുണ്ട് അതാണ് ഒച്ച കേക്കണ.
അതെ ആഹ് എന്താ വീട്ടില് എന്താ പണി നടക്കണ്?
വ്ടേ മേലൊക്കെ എടുക്കണ് ഞാൻ എന്റെ വീട്ടിലാണ്. വിരുന്ന് വന്നാണ് ലീവിനെ അങ്ങനെ വിരുന്ന് വന്നെനി.
ആഹ് ഇന്നിപ്പോ രണ്ടൂന്നിസം ലീവല്ലേ.
ഉം, ഉം.
ആഹ് ഇനിയിപ്പോ തിങ്കളാഴ്ചല്ലേ പോവുള്ളൂ നാളെ പോവോ.
അല്ല നാള പോണം. ഉം എന്നിട്ട് എന്താങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് പണിയളൊക്കെ കഴിഞ്ഞു. പണിയൊക്കെ കഴിഞ്ഞു ഉം ചോറും കൂട്ടാനൊക്കായി. ഇങ്ങക്ക് പണിക്കാർക്കൊക്കെ ചെലവുണ്ടോ?
ആഹ്
ഏ.
ഉം
അപ്പൊ പിന്നെ പണിളൊക്കെ കഴിഞ്ഞോ?
പണി കയ്യണ് ഇത് ഓല് ണ്ടാവുമ്പളെ ഇനി തുടക്കാനൊന്നും പറ്റൂല ഓല് പോവാതെ.
ആഹ് മേൽക്കാവുമ്പോ ഉള്ളിക്കൂടാവും ലെ കേർന്നെ. മേല പണിട്ക്കുമ്പോ ഉള്ളികൂടെ ആണോ കെർണെയിക്ക.
അല്ലെ ഓല് ഇപ്പൊ വയറിങ്ങിന്റെ പണിയാണ്. അപ്പൊ ഇങ്ങനെ കൊത്തി പൊളിച്ച് ങ്ങാണ്ട് പൊടിയൊക്കെ പാറൂല്ലേ. ഉം, ഉം
ആഹ അപ്പൊ പിന്നെ
ഓല് പോവാതെ പറ്റൂലല്ലോ ഉ പിന്നെ അടുപ്പത്തത്തെ ങ്ങനെ നോക്ണ്ട്
അഹ
ഒരുവിതൊക്കെ അയ്ക്ക്ണ്
ഇപ്പാ ന്നാ വീട്ടക്ക് പോവാ നാളെ പോവോ ആഹ
ഉം
ശരി
എന്താ ഭർത്താവിന് ജോലി ഇവിടെണ്ടോ
ആഹ് ഇവിടെണ്ടേ അവര്പ്പ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടരിക്ക അവര് പോസ്റ്റ് ഓഫീസിലാ വർക്ക് ചെയ്യണ അപ്പോ പിന്നെ ലീവാണ് ഉം പോവാൻ പറ്റില്ലേ ഓപറേഷൻ കഴിഞ്ഞി
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ പോകാൻ പറ്റാത്തോണ്ട് ലീവാ മഴൊന്നുല്ല ഇന്നിപ്പോ വെയിലൊക്കെ കാണാണ്ട്
ആഹ് ഇതിലെ അങ്ങൻതന്നെയ വെയിലാണ്
ഉം
പിന്നെ
പിന്നെ എന്താ അങ്ങനെ പോണ്
ഉം ന്നയിക്കോട്ടെ പിന്നെ
അയിറ്റില്ല അയിറ്റില്ല
അല്ലേ
ഏഹ്
പിന്നെ ആഹ്
ഉം
ഹസ്ബൻഡിന് എന്താ വർക്ക്
ഇവടെ ജ്വല്ലറിലാണ്.
അതെ ഉം
തന്നെ ഉം
ജ്വല്ലറിലാല്ലേ അപ്പോ രാവിലെ പ്പോ പോയിണോ ഇന്ന് പോയിണോ
ആഹ് പെയ്ക്കുണ്
ഏഹ്
ഉം ഇങ്ങളതിലെങ്ങനെ കല്യാണങ്ങളൊക്കെ
കല്യാണങ്ങള് കല്യാണങ്ങള് ഇപ്പൊ കല്യാണന്നുല്ല ഇന്നൊരു കല്യാണണ്ടായിന്ന് പോവാൻ പറ്റാ റ്റത്തോണ്ട് പോയിട്ടില്ല.
ഏഹ് ഏഹ്
ഉം ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണോണ്ടേ
ഉം എന്താ അങ്ങനെകു മ്പോ ആർപാട കല്ല് അങ്ങനത്തൊക്കെ ഇണ്ടായിണ്ട്
ആഹ് ഇല്ല ഇല്ല സദാ നമ്മളെ ഇങ്ങനത്തെ കല്യാണം തന്നെ
ഏഹ് ഏഹ്
ഉം
ശരി ഞങ്ങളതിലൊക്കെ അങ്ങനെ ഒക്കെ ഇണ്ടായിണ്ട്
ആഹ് അറിവുകേടയിട്ട് ആഹ് ഇല്ലാത്തോരുണ്ട് ആഹ്
ഉം പക്ഷെ അമ്മക്കൊന്നും അങ്ങനത്തെ താല്പര്യല്ലട്ടോ
ആഹ് ആർബാടായിട്ട് നടത്താനുള്ളെ ആഹ് ആഹ്
ഉം ഉം ഓരോത്തരുടെ അങ്ങനെ കണ്ടാ
ആഹ് കണ്ടയ്ന്നെ ഓരോ ആർഭാടെ കല്യാണങ്ങളല്ലേ ഇപ്പൊ എല്ലാടത്തും നടക്കുന്നേ
അത് മൂന്നാലിസം തൊടങ്ങും
ഉം മൂന്നാലിസായിട്ടുള്ള പരിപാടികളാണ്.
ഉം ഉം
പിന്നെ നിന്റെ ഹസ്ബൻഡ് വരോ ഉച്ചക്ക് വരോ
ഇല്ല
രാത്രി നോക്കിയാ മതി ഇനി അത് അവിടെ ഓലെ മൊതലാളി എന്റെ വീട്ടിന്ന് കൊണ്ടു വരും ഓൽക്ക് ഉം അപ്പൊ ആഹ് അവിടെ ഓല് ഇല്ലെങ്കിലൊള്ളൂ വരിക പിന്നെ വെള്ളിയാഴ്ച്ച ദിവസം വരും വെള്ളിയാഴ്ച ജുമാ ഇവിടെ
ആഹ് ആഹ് വെള്ളിയാഴ്ച പിന്നെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇല്ലിയെ
ഇണ്ട് അപ്പൊ അതിന് വരുമ്പോ പിന്നെ ചോറൊക്കെ വെച്ച്കൊണ്ട് അങ്ങനെ
അങ്ങാട് പോവൂല്ലേ ആഹ് ശരി ഇങ്ങളിനിപ്പോ എന്നാ വീട്ടിക്ക് പോവാ ഏഹ് എന്നാ ഇനി വീട്ട്ക്ക് പോവാ
വീട്ട്ക്ക് നാളെ പോണം കരുതുന്നുണ്ട് നാളെ ചെലപ്പോ ഓൽക്ക് ലീവാണ് പക്ഷെ ലീവ് ആകലില്ല ഓലങ്ങനെ കൊറച്ച് നെരം ലീവാക്കും.
ഉം
ഓൽക്ക് ഈ കല്യാണക്കെണ്ടാവും അപ്പൊ അങ്ങനൊക്കെ പോയിങ്ങാണ്ട് പിന്നെ അങ്ങനെ- ഉച്ച കഴിഞ്ഞാലൊക്കെ ലീവെടുക്കലാണ്. അപ്പൊ ഞങ്ങള് അങ്ങനെ എവ്‌ട്ക്കേലൊക്കെ വഴിക്ക്‌ പോകും പൊറത്തുകൂടൊക്കെ ചെലപ്പോ അങ്ങനെ പോവും കുട്ടികളൊക്കെയായിട്ട്
ആഹ് ലീവ് ആവുമ്പോഴല്ലേ വൈകുന്നേരം നടക്കാൻ പറ്റുള്ളൂ സ്കൂള്ണ്ടാവുമ്പോ ഇനി ഇപ്പൊ അതിനൊന്നിനും പറ്റില്ലല്ലോ
അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബത്തി കൂടെ പോവുകയോ അല്ലെങ്കിൽ വലി ച്ചപ്പ ആർക്കും അങ്ങനെ- എന്തേലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും
ആഹ്‌ കുട്ടി കത്തെ അങ്ങനെൊക്കെ പോവാ ഫ്രീ ആകുമ്പോ
നിങ്ങള് അങ്ങനെ പോവലുണ്ടോ
ആഹ് പോലുണ്ടേ ഞങ്ങള് ഇതേപോലെ അമ്പലങ്ങൾക്കൊക്കെ പോവും ഞായറാഴ്ച കൊറച്ചു ദിവസം അമ്പൽത്തേക് ഞായറാഴ്ച അല്ലേ ഇവിടെ ലീവ് ഒള്ളെ അപ്പൊ ഞായറാഴ്ച അമ്പലത്തേക്കൊക്കെ പോവും പിന്നെ ഇതേപോലെ പാർക്ക് ഒക്കെ - ക്കൊക്കെ പോവും പിന്നെ വീട്ടിക്ക് പോവും അങ്ങനെത്തന്നെ അങ്ങനക്കുള്ള പോക്ക്‌ തന്നെ
ആഹ്‌ ആഹ്‌ ഉം അങ്ങനെക്കെ അങ്ങനെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് എന്തെങ്കലുമൊക്കെ ഉണ്ടോ
വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇപ്പ ഇല്ല ഇപ്പോ കുഴൽ കിണർ ഒക്കെ ഉണ്ട് കൊഴൽക്കിണറാണ് ഇങ്ങക്ക് എങ്ങനെ
ആഹ് ഞങ്ങക്ക് കൊഴൽ ക്കിണറന്നെയാണ്
ആ കിണറല്ല കൊഴൽ കിണറൊക്കെ അടിച്ചു വെള്ളപ്പൊ
ആഹ്‌ ആഹ്‌
കീട്ടൊന്നുംല്ല പിന്നെ ഇനി ഇപ്പോ പണികളൊക്കെ ഒതുങ്ങി
അങ്ങനെന്തങ്കിലും എന്തെങ്കിലും ആയിണ്ടാവാത്തകൂറവ്
പനി ആഹ്‌ ഇവിടെക്കെ പനിയ ഒക്കെ പനിക്കാരനെയാണ് അപ്പ ആ പനിയൊക്കെ ഉണ്ടായി മാറി നിങ്ങളവിടെ
ഉം ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ്
ഉം ഇപ്പൊ പനിയും ചൊമക്കല്ലേ
ഉം വയറളക്കം ച്ചർദ്ദിയു അങ്ങനെല്ലോ ഉണ്ട് ഉണ്ടായിനു പക്ഷേ ഇവിട ആർക്കുംല്ല കുട്ടിയക്കൊന്നും ഉണ്ടായിട്ടില്ല ഉം ആഹ് അതന്നെ അതന്നെ
പിന്നെ ഇവിടെപ്പൊ ഇന്ന് ചെറിയോൾക്കിപ്പോ ചെവി വേദനക്കായിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി വന്നു. പനി പനിയൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല
ആഹ് ആഹ്
കാലാവസ്ഥന്റെ പ്രശ്നം കൊണ്ടാന്ന് ഇത് മ മഴ അധികം പെയ്ല്ലല്ലോ മഴയും പെയ്ത ഇങ്ങണ്ടല്ലേ
ആഹ്‌ അതാണ് വർഷക്കാലാണ് ഇപ്പൊ മഴ അങ്ങനെ വല്ലാതെ പെയ്യ്ണതും ഇല്ല എന്ന വേനൊക്ക വെയിലു ആണ്
ഉം
അപ്പൊ ഈ അസുഖങ്ങള് ഇങ്ങനെ
ഉം പകര് അതുകൊണ്ടാണ് ഉം പിന്നെ കൊതുകും ഈ മയങ്ങനെ പെയ്താത്തന്നെ കൊതുകും ഉണ്ടാവും ഇഷ്ടംപോലെ
കൊതുകും പിന്നീ ചക്കന്റെ സമയൊക്കല്ല ഈച്ചായിട്ട് അതും ഒക്കള്ളതല്ലേ എന്നിട്ട് പിന്നെ അങ്ങട്
എന്നാ ആയിക്കോട്ടട്ടോ ഞാൻ വെക്ക്ണ്ട്